അലോ കേൾക്ക്ല്ലേ?
എന്ന് ആഹ് സ്
ഓഹ് സുഖം സുഖം
ഉം ചായക്കൊ കുട്ച്ചോ?
ചായ കുട്ച്ചിട്ടില്ല.
ഉം എന്താ ആഹ് എന്താ ചൊമക്കെണ്ടോ?
ഇല്ല ഇപ്പൊ എന്തോന്ന് ഇതായതാണ്. ചൊമന്നും ഇല്ലേനി ഇതുവരെ
ഉം ഇല്ല കുട്ച്ചിട്ട്ല്ല.
ഉം ചായക്കെന്താ ബേക്കറിയാണോ ണ്ടാവല്?
ഇണ്ടാക്കല്ണ്ട്. പ്പന്ന് ഇണ്ടാക്കിട്ടില്ല. ഇങ്ങള് ണ്ടാക്ക്ല്ലേ
ഇണ്ടാക്കല്ണ്ട് ഞാനും ഇന്നൊന്നും ഇണ്ടാക്കീട്ടില്ല. എപ്പ്ളേങ്കിലൊക്കെ ഇണ്ടാക്കുള്ളു. ബേക്കറിനോട് ന്നെ പ്പിക്കും.
ആഹ് അധികം സ്കൂളുള്ള സമയത്താ ഇണ്ടാക്ക സ്കൂള്ട്ട് വര്മ്പം വെശപ്പോട്ക്കനല്ലേ വരാ. ഉം നിങ്ങളെങ്ങനെ എണ്ണക്കടിന്നെ
ആഹ് എണ്ണക്കടിണ്ടാക്കും പ്പൊളൊന്നുല്ല ഈ പറഞ്ഞപോല തന്നെ പിന്നെ എന്തെങ്കിലുക്കെ സാധനം ചിക്കനൊക്കെ വീട്ടിലൊക്കെ ണ്ടെങ്കില് അങ്ങനെയൊക്കെണ്ടാക്കു
ഉം എല്ലാതും അറിയാകാരല്ലെണ്ടാക്കാന്
ഏഹ് ഏഹ് ഒക്കെ യൂട്യൂബ് ഉണ്ടല്ലോ ഇപ്പോ നോക്കിയങ്ങോട്ട്ണ്ടാക്കും ഒന്നും അറിഞ്ഞിട്ടൊന്നുല്ല ന്ന് ഉച്ചക് എന്തേഞ് ഫുഡ് ആഹ്
ഇന്ന് ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് ചോറും മീനും ങ്ങൻ തന്നെ നോമ്പാവൊണ്ട് ഇന്നലിം മിനിന്ന്ന്നൊക്കെ ബിരിയാണി അങ്ങനെയൊക്കെ ആയതോണ്ട്
ആഹ് രണ്ടോസം ബിരിയാണി ആയിരിക്കും ഉം രാത്രിയേക്കും ഇതന്നായിരിക്കുലെ ചോറ്
ആഹ് ആഹ്
ഉം
രാത്രിക്കിന് ഇതന്നെ ചെറിയ കുട്ടി ആയതോണ്ട് അങ്ങനെ എപ്പോഴൊന്നും കുക്കിയ്യെലൊന്നും നട്
കഴൂലല്ലേ ആഹ് മോ ചെറിയ
ആഹ് ചെറിയ മോനാണെ ആ ഒമ്പംമാസ ഉം ആന്നട് ഒറ്റക്കാണ് അപൊ ഒരു വട്ടം കുക്ക് യ്ത അല്ലല്ല മൂന്ന് മക്കളുണ്ട് ഉം മൂന്ന് മക്കളും ആൺ കുട്ടികള് തന്നെ
മൂന്നാളും ആൺ കൂട്ടിള ഉം
ഉം ഉം ങ്ങക്കൊ മൂത്താള് ആറില്
ഉം ഹസ്ബന്റ് ഇവിടെണ്ടോ
ഏഹ്
ഹസ്ബന്ഡ് ഇവിടെ നാട്ടിലുണ്ടോ
ഇല്ല ആഹ് ഓരുണ്ട് നാട്ടില്ണ്ട് ഉം ങ്ങക്ക് എത്ര മക്കളാ
ഇൻക്ക് രണ്ടാള്
ആഹ് ഉം ഉം മൂത്ത എത്രയ്
മൂത്ത ആള് നാല് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു ചെറിഎളേ ആള് ഒന്നാം ക്ലാസ്സിലും പഠിക്കുന്ന്
ആഹ് ആഹ്
ആറു വയസ്സും ഒമ്പത് വയസ്സും
ആഹ്
പിന്നെ തറവാ
ഉം അല്ല ഞങ്ങള് വേറെ പ്പോ
ഉം
ഞങ്ങള് വന്നിട്ട് രണ്ട് വർഷം കഴി വേറെ വന്നിട്ട്
ആഹ്
അതോണ്ട്ന്നെ വേറെ ആയതോണ്ടന്നെ മോനെ പിടിക്കാനും ണ്ടാക്കാനും ക്കെ ബുദ്ധിമുട്ടല്ലേ ഏഹ് ഉറ ഉറങ്ങുന്ന സമയത്തേ നട കൊള്ളൊല്ലു എല്ലാതും പിന്നെ അധികം ഉറക്കില്ലാത്ത ആളും കൂടി ആവോണ്ട്
കഴിഞ്ഞന്ന് കിടക്കാൻ നിക്കുമ്പോ അവര് എണീറ്റ് പോരും ചെയ്യും.
ആഹ് ഹ മഴണ്ടോ
മഴണ്ട് ഇന്ന് ഉച്ച വരെ മഴന്നെയായിരുന്നു കൊറച്ചൊരു ചോർച്ചണ്ട്.
ഇങ്ങനെ മഴ ഉള്ളത് കൊണ്ട് പ്രശ്നൊന്നും ഇല്ലല്ലോ. തോടുമ്പൊഴൊക്കെ ഉള്ള സ്ഥലത്താണോ
ഇല്ല പൊഴയൊന്നുല്ല പിന്നെ ഡേഞ്ചർ ഏരിയൊന്നും ല്ല ആഹ് അതന്നെ പേടിയാണ് ഞനെ ഇപ്പൊ കുറെ ദിവസം ചെയ്തിട്ടില്ലല്ലോ ഇപ്പൊ ഒന്ന് ആദ്യായിട്ടല്ലേ. അതോണ്ട് വല്ല്യ സീനില്ല
ആഹ് ആഹ് ന്ന്ഇല്ല ഇപ്രാവശ്യം വല്യ മഴ വരാത്തോണ്ട് ഉം
ആഹ് ആതെ
മഴ കുറവായത് കൊണ്ടന്നെ അങ്ങനത്തെ അ എന്നാലും കേക്കണൊക്കെ ഉണ്ട് ന്യൂസിക്കൂടിക്കെ ഓരോന്ന് ചെറുതായി ചെറിയ മഴയാണെങ്കിലോ അയ്ന്റതായ ഇതള്
ആഹ് ഇപ്പഴാണല്ലോ അങ്ങനത്തൊക്കെ ഓരോ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഇണ്ടാവണതെ. പണ്ടൊന്നും അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെല്ലേനി ഇത്ര മഴ പെയ്താലും
ഉം
സ്കൂളിന് അവധി അതൊക്കെ എപ്പഴാണല്ലോ വരുന്നത്
ഉം ഇതിനേക്കായി മയേണ്ടായിരുന്നു അന്ന്
നമ്മളൊക്കെ പോണ കാലത്തൊക്കെ എന്താണ് എന്തൊരു മഴയാണ് മഴ നനഞ്ഞിട്ടൊ അന്നൊക്കെ പോയത്.
ഉം
ന്നാലും സ്കൂൾ അവധി
ഉം ക്കെ ശെരിയ
മ് എന്താ ഫുഡ് കഴിച്ചെ ഉച്ചക്കക്കെ.
അങ്ങനെ
എന്തരുന്നു ഫുഡ് ഉച്ചക്കക്കെ
ഉച്ചയ്ക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല പിന്നെ എന്താണ് പരിപ്പ് കറി മീന്
ഉം എപ്പഴും ബിരിയാണി ഒന്നും ഉണ്ടാക്കൂല്ലേ?
ഇല്ലില്ല ഞാന് എപ്പോഴൊന്നും ഉണ്ടാക്കില്ല പിന്നെ നോമ്പ് മ്പായതൊണ്ട് രാത്രി പൊറോട്ട ചോറൊന്നും വച്ചിട്ടില്ല.
ആഹ്
പിന്നെ
പിന്നെ എങ്ങനെ ഏഹ്
മക്കള് തെരക്ക് കേക്കുന്നുണ്ടല്ലോ
ആഹ് ആഹ് മക്കള് കൊറേ മക്കളുണ്ട് ഇപ്പൊ എവിടെ അപ്പുറത്ത് ത്തെ വീട്ടത്തും എല്ലാവരുണ്ട്
ആഹ് ആഹ് എല്ലാരും ഒരോടുത്താ കൂടെണ്ടാവല്ലേ
ആഹ് ആഹ് പിന്നെ നാത്തൂൻ വന്നിന് പോയ കുട്ട്യാള് ഒക്കെ ഉണ്ട് ഉം ആല്ലെങ്കിലും ഒറ്റക്ക് ഉണ്ടാവില്ലേ ആഹ് ഒറ്റക്കാണ് പകല് ഞാൻ ഒറ്റക്ക്ന്നെ ഉണ്ടാവല്ലേ സ്കൂളിക്ക് പോയാല് അടുത്ത് ആ വണ്ടിയും കാണോ വണ്ടീല പോലെ
ആഹ് മെയിൻറോഡിലാ ആഹ് ആഹ്
ന സൗണ്ട് ഉണ്ടാക്കല്ലേ എന്താണ്
റോഡ് സൈഡിലാണോ വീട്
ഏയ് റോഡ് സൈഡല്ല കുറച്ച് ഉള്ളോട്ട്
ആഹ് ആഹ് ആഹ്
മോളെ സൗണ്ട് ഉണ്ടാക്കല്ലേ പിന്നെ അങ്ങനെ പോയി
ഉമ്മ ഉണ്ടാവിലേ വീട്ടില്
ആഹ് ആഹ് ഉമ്മയുണ്ട് ഉമ്മയും രണ്ട് കുട്ടികളും
ഉം
വാതില് അടക്കൂ എങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുവോ
ആഹ് ഞാനെന്നെ ഫുൾ മുറ്റക്ക്തന്നെ നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി ഫോൺ ഉണ്ടാവുകൊണ്ട് ഇപ്പോ ഒരാള് ഒപ്പംഉള്ള പോലെ അങ്ങനെ നോക്കുണ്ടാക്കും ചെയ്യും
അതല്ലേ ഉം
കൂടുതലും മധുരത്തിനോടാ പ്രിയം അപ്പൊ മധുരം ഉള്ളത് തന്നെ അധികം ഉണ്ടാക്കും ഉം മതി ഉം ഉം മധുരം മക്കൾക്ക് ഇവിടത്തെ ഓൽക്കും ഒക്കെ അതന്നെ ഇഷ്ടം
എനിക്ക് മധുരം അത്ര ഇഷ്ടല്ല
ആഹ് ചെല നിന്നോട് ചോയിക്കും നെയ അനക്ക് മധുര ഇങ്ങനെ ഇഷ്ട നിക്കും ആ ഹ് എരിവാണ് എല്ലാർക്കും ഇഷ്ടണ്ട്
എനിക്ക് എരിവാ ഇഷ്ടം
എല്ലാരും പറയും അത് എന്റെ വീട്ടിലില്ല താത്താരൊക്കെ പറയും ഒരു മധുരത്തിന്റെ ആളാണ് പറയുക
എന്ത് നമ്മളെ ശരീരത്തിന് ലിമിറ്റാണ്
മധുരം അത്ര നല്ലൊര് ഇത് അല്ലല്ലോ ശരീരത്തിന്
ഉം എന്ത് അധികായാലും എരിവിനും പ്രശ്നം മധുരത്തിനും പ്രശ്നാണ് എരുവിനും കേടാണ് മധുരത്തിനും കേടാണ് ഇപ്പൊ പിന്നെ എന്ത് കഴിച്ചാലും കേടന്നെ ഉം ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ